ആ കേ
ആഹ് ആ കേക്കാം
ആഹ് ശെ ആഹ് ഏകദേശം അപ്പൊ ഇവളെണീറ്റു പിന്നെ ആഹാരോം കൊടുത്ത് കുളിപ്പിച്ച് അങ്ങനെയിരിക്കുവാരുന്നു
ആഹ് ആ
അങ്ങനെ എന്ത് എന്നാടുക്കാൻ പോയി ചക്ക ആഹ് ഒണ്ടോണ്ട് ഇവിടെ രണ്ടു ചക്ക കഴിഞ്ഞ ദിവസം കിട്ടി ട്ടി രണ്ടല്ല മൂന്ന് ഒരെണ്ണം പഴുത്തതും രണ്ട് പാച്ചേൻ പച്ചേം പിന്നെ അത് ആഹ് ഒണ്ടോണ്ട് ഒണ്ട് നമ്മുടെ പറമ്പിലൊരു നാലഞ്ച് പ്ലാവോണ്ട്
ആഹ് ആഹ്
അത്യാവശ്യം നെറച്ച് ചക്കിയണ്ട് അപ്പൊ ഞാൻ എന്റെ എന്റെ വീട്ടി പോയാരുന്നെ അന്നേരം അവിടുന്ന് ചക്ക കൊണ്ടുവന്നു
ആ
അപ്പ അവിടന്ന് ച ക്ക കൊണ്ടുവന്ന് രണ്ടണ്ണം പച്ചയാരുന്നു അത് വറത്തു പിന്നെ അതിന്റെ മൂ ടും തലയാക്കെ അരിഞ്ഞ് വേവിച്ച്
ആഹ് ആഹ്
ഇച്ചിരി ശർക്കരക്കെ ഇട്ട് വഴറ്റി ചക്കയട ഒണ്ടാക്കാനായിട്ട് അതങ്ങനെയും ചെയ്തു ആഹ്
ആ ആ ചക്കയൊണ്ട് ഞാൻ ഇന്നലെ എനിക്കൊരു ച ചക്ക കിട്ടിയായിരുന്നാത് ഇവിടെ നമ്മുക്കി ഇഷ്ടംപോലെ ചക്കയൊക്കെ ഒണ്ട് കേട്ടോ ഞാന അതെല്ലാം വെ ട്ടി ചോള എടുത്തെണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടേ വറക്കാനും വേവിക്കാനുവായിട്ട് എടുക്ക ആ ഞോടെ അടുത്ത് വെ ചേക്കുന്ന വ വറുത്തൊക്കെ വെക്കാ ഇനിയിപ്പൊ പുള്ളാര് സ്കൂളിന്ന് വരുമ്പോഴേ
ആഹ് കഴിച്ചോളൂല്ലേ
ആഹ് ചായയുടെ കൂടക്കാങ്ങ തിന്ന
ആ അത്ങ്ങൊക്കെ അതൊ ഇഷ്ട ആണ അല്ലാണ്ട് നമ്മൾ ഈ ദോശയുടെ ഇഡലിയൊക്കെ കൊടുത്ത കഴിഞ്ഞാൽ
ഉം ഇവിടെ നേരത്തെ നമ്മൾ കാപ്പിയുടെ വക വെച്ചിരുന്നാൽ അതങ്ങ് കഴിച്ചോളു വായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട ഇപ്പം ബേറെ വല്ലം. കവറിലെ പലഹാരങ്ങൾ വേണം. ഉ ആഹ് ഇന്ന് ഞാൻ പറഞ്ഞു വൈകി ഇന്നത്തേക്ക് ഇനി ദോശ എങ്ങാനും ചുട്ടും വെക്കത്തെ ഉള്ളൂ വന്ന് കഴിച്ചോണം. ഞാൻ ഇഡലിയുടെ മാവെടുത്ത് വെച്ചി ഉണ്ട് അല്ല വരുമ്പോഴേ കഴി ക്കാൻ എന്തുവാന്ന് ചോദിച്ച വരുന്നേ
ആ ഒരു വിശപ്പ് അല്ലേ ഉ എന്നാ വീ വീട്ടിലിരിക്കുമ്പോൾ എന്തേലും കൊടുത്ത വേണ്ടായിരി
വേണ്ട വേണ്ട അന്നേരം വീട്ടിൽ ഇരിക്കത്തില്ല ലല്ലോ എ എല്ലായിടം അങ്ങ് കളിക്കാൻ അങ്ങ ഇറങ്ങും പെങ്ങടെ സൈക്കിളും പെങ്ങളുടെ സൈക്കിൾ എടുത്തോണ്ട് അങ്ങ് ഇറങ്ങും.
ആ
അവന് അവിടെ സൈക്കിളു കൊണ്ടാണ് ആ രാവിലെ എല്ല വേവുവല്ലോ.
ആഹ് ആഹ് അപ്പൊ ഇനിയെന്നാ പണി. ആ പിന്നെ ഇപ്പം ഇങ്ങനെ തീയറ്ററിൽ പോക്കി ഇല്ല. അത് എന്താണെന്ന് വെച്ച ഇപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ ആ അന്നേര ഇവളെ കൊണ്ടുപോയ നല്ല പൂരം ആയിരിക്കും. പിന്നെ വെറുതെ പൈസ കളയേണ്ട കാര്യം
ഉം ഉം ഉ
എങ്ങാനും വഴക്കുണ്ടാക്കി ഇപ്പ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി നിന്നാലും ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം കാണുമല്ലോ ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ തിയേറ്ററിൽ പോക്കില്ല പിന്നെ നേരത്തെയണെ ഫോണിലൊക്കെ കാണുവായിരുന്നുഇപ്പൊ അതിനും നേരമില്ല
ആ സത്യമാ കുഞ്ഞ് ആയി
ആഹ അതെ നേരത്തെന്ന് വെച്ചാ പുതിയ സിനിമ ഫോൺ വരുന്നതിനനുസരിച്ച് ഇരുന്ന് കാണുമായിരുന്നു ഇപ്പഴാണെങ്കി കാണാത്ത സിനിമയുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് അല്ലെങ്കിൽ അതേപോലെ കാണാൻ ആഗ്രഹ സിനിമയാണെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഒരാഴ്ചയക്കെ കൊണ്ടായിരിക്കും ഫോണിൽ തന്നെ കാണുന്ന ഇടക്ക് നിർത്തി വെച്ച് നിർത്തി വെച്ച് നിർത്തി വെച്ച് അങ്ങനെ ആ ഒക്കത്തില്ല അന്നേരം ഈ പറയയും പോോലെ അത് ചിരി സ്രിച്ച കാാഡൻ ചെപ്പോ അങ്ങ് നമുക്ക് അത്ര ഇതാകത്തല്ല കാര്യം കണ്ടിന്യൂസ് ആയിട്ട്ന്ന് കാണ്പ അല്ലേ സിനിമയുടെ ഒരു
അ ഞാനും ഇവിടെ നമ്മള് ഈ ഒറ്റക്കള്ളതോണ്ട നമ്മള ഈ സിനിമയക്കെ കണ്ടിരിക്കുമോഴായിരിക്കും ആരേലും അപ്പൊ നമ്മുക്കത് നിർത്തി വെച്ചിട്ട് പിന്നെ അവരുടെ അടുത്ത് ഇത് കാര്യം പറയാന അങ്ങനെയൊക്കെ ആയതുക കൊണ്ട് അമ്മക്കും കണ്ടിന്യൂസ് ആയിട്ട കാണ
ആ അതെ അതെ അതെ അയ്യോ ഉം യാത്രകളൊക്കെ പോകാറുണ്ടോ വെക്കേഷനൊക്കെ
വെക്കേഷന് ഈ പ്രാവശ്യം എങ്കും പോയില്ല മോക്ക് ഏപ്രില് ആ.... ട്യൂഷൻ സെന്ററി തുടങ്ങിയായിരുന്നു അവക്ക് അതുകൊണ്ടങ്ങും ആ് അതുകൊണ്ടെങ്ങും പോക്ക് അത് തന്നെയല്ല റ്റ നേര േക്ക അത ബൈക്ക ഞങ്ങള് നാലു പേരും കൂടെ അങ്ങ് പോവമായിരുന്നു ഇപ്പൊ പിള്ളർ വലുതായപ്പോ നമുക്ക് നാലു പേർക്കും പോകാനൊക്കത്തില്ല ഉ പിന്നെ ഞാനും ആ് എ്ന്റെ ഭർത്താവും കൂടെ ഞങ്ങൾ ചേട്ടന അങ്ങ് കളിമാന വരും ദാമസി
ആ ആ ആ
കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ആ കല്യാണത്തിന് ബൈക്കേലങ്ങ് പോയി ഉ ഞങ്ങ ഞൻ ഞങ്ങട്ടും കൂടെ എവിടെോട്ടേലും ഒക്കെന്ന ഇറങ്ങും അല്ലാതെ പിള്ളാരേും കൊണ്ടുള്ള പോക്ക് ആ എല്ലാവർക്കും ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് വേണം അല്ല നിയമം നല്ലത
നല്ലതാ നല്ലതാ അതെ അതെ അതെ നമുക്കൂടെ വേണ്ടീട്ടല്ലേ അല്ലാതെ അവർക്ക് അതിലെ ഉം അതാണിപ്പം ആ കാറിനാണേങ്കിലും പോകുമ്പോ ഞാന് ഫ്രണ്ടിൽ ഇവളേം കൊണ്ടപ്പ ഇരിക്കത്തേ ഇല്ല ഒന്നാമത്തെ കാര്യം സീറ്റ് ബെൽറ്റ് ഇടണം അപ്പൊ കുഞ്ഞിനാ നമ്മളത്ര റിസ്ക് എടുത്ത് ഇപ്പം ഫ്രണ്ടിലിരുന്നാലും പുറകിരുന്നാലും എല്ലാം ഒന്നല്ലേ അന്നേരം പിന്നേ അങ്ങ് പുറകിലേ കൈ ഉം നമ്മള് ഇപ്പം നമ്മടെ ഇതൊഴിയെ കുഞ്ഞിന്റെ ഇത് ഇതാണല്ലോ നോക്കുന്നേ
ആണ് അതാ നമ്മള് കുഞ്ഞുങ്ങളായിക്കഴിയുമ്പോ പിന്നെ നമ്മടെ ശ്രദ്ധ ഇത ഇല്ലല്ലോ നമ്മടെ കാര്യം നോക്കത്തില്ല നമ്മള് വയ്യാതെ വന്നാലും കൊണ്ട് നടക്കും അപ്പ അവർക്ക് വല്ലോം വയ്യാതെ വരുമ്പോഴാ നമ്മളോടുന്ന്
അതെ അതെ അതെ തുണിയലക്ക് കഴിഞ്ഞാ?
ആ തുണിയലക്കൊക്കെ കഴിഞ്ഞു ഇവടെ കറണ്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക്
ആ ആ ആ എന്റെ അതെ വൈഫൈയാ ആ കരണ്ട് പോയ തീർന്നു
ആ അതാ ഇവിടേം വൈഫൈ വെച്ചേക്കുന്നോണ്ട് നമ്മക്ക് കരണ്ട് പോയാ ആരെയും പറയാൻ പറ്റില്ല ഉം
അത് കൊള്ളാ
കുഞ്ഞിപ്പഴേ ഉറങ്ങത്തില്ലേ?
കുളിപ്പിച്ചു ഓ ഇനിയിപ്പൊ ഒറങ്ങാൻ പാടാ ഒരു ഉച്ച ഒരു മണിയൊ ക്കെ ആവണം ചോറൊക്കെ ഉണ്ടിട്ടേ ഇനി കെടക്കുള്ളൂ കൊറേ നേരം കളിയൊക്കെ ആയിട്ട് ഇരിക്കും അല്ലെ തന്നെ പകലൊറക്ക ക്കം കൊറവാ ഒരു അരമണിക്കൂറ് രാവിലെ ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ അത് മസ്റ്റായിട്ട് കെടന്നൊറങ്ങിക്കോളും പിന്നെ ഉള്ള ഒറക്കൊക്കെ ആ രാത്രിയിലും കൊഴപ്പ പിള്ളേര് കിടന്നു ഉറങ്ങിക്കോളും
ഉം ഉം
ഉച്ചക്കൊക്കെ കടപ്പ ഒരു പത്ത് മിനിറ്റ ഒക്കെേ കാണുള്ളൂ ആ അതുകൊണ്ട് വലിയ രീതിയിലുള്ള പണികളൊന്നും നടക്കുകയില്ല തുണി ദേ ഇതേ അലക്കുകയില്ല അലക്കാനിരിക്കുന്നതേ ഉള്ളൂ ആ ഹ് ഹ്
ആ ആ അത മ മഴക്കോളുണ്ടോ അവിടെ
ഇപ്പൊ വെയിയില് തെളിയുന്നുണ്ട് രാവിലെ ഒരു മഴ മൂടലൊക്കെ ആയിരുന്നേ
ആ ഇവിടെ ഇവിടെ അതുകൊട്ട് രാവിലെ മഴക്കോളായിരുന്നു മഴ ചാറി ഇപ്പൊ പിന്നട വെയിൽ ഉറച്ചു നിക്കന്ന്
ആഹഹാ മ ആ ഇന്നലത്തെ അത്ര വെയില എന്നാ ഇന്ന ഇല്ല
ഇല്ല ഇന്നലെ അതെ ഒരാഴ് ആഴ്ചത്തെ തുണിയെല്ലാം ഉണക്കിയെടുത്തു
ആണല്ലേ ആ ഞങ്ങളാണെങ്കി ആ അല്ല ഞങ്ങള് ആ
എന്നും യൂണിഫോമ് വേണം അവർക്ക് ഒരു ഒരു ദിവസം പോലും കളർ ഇടാൻ ഒക്കത്തില്ല ആ അപ്പൊ രണ്ട് യൂണിഫോമൊളി ഇപ്രാവശ്യം യൂണിഫോം വാങ്ങിച്ചില്ല അടുത്ത പ്രാവശ്യം പ്ലസ് വൺണ അല്ലേ അന്നേരം യൂണിഫോം മാറ്റി മാറ്റമായിരിക്കും അതുകൊണ്ട് ഇ പ്രാവശ്യം വാങ്ങിച്ചില്ല അന്നേരം അവക്ക് ഈ ഏഴും ആറു മണിക്ക് ഇറങ്ങുമ്പോം സൈക്കിൾ ചവിട്ടി വിയർത്ത് വരുന്നത് കൊണ്ട് അവള് പിറ്റേന്നും ആ യൂണിഫോം ഇട തില്ല ആ അപ്പൊ നമ്മൾ ആ കഴുകിയ ഞാൻ ഈ ഫാൻന്റെ കീഴിലൊക്കെ ഇട്ടായിരുന്നു ഉണക്കിെടുക്കുന്ന ഈ മഴ സമയത്തൊക്കെ സമയത്ത് എന്നിട്ട് പിന്ന ഒന്ന് തേച്ച കൊടുക്കമായിരുന്നു ഉം ഇപ്പൊ പിന്നെ ആ കഴുകില്ല ഷി റ്റിന്റെട്ടാർപ്പാട അടിക്കിട്ടിട്ടുണ്ട് അതിന്റെ ചൂടും കൂട ആകുമ്പോഴേ ഉണങ്ങിക്കിട്ടും ഉടുപ്പ് കട്ടി കൊറവാ
അല്ല അപ്പയി- രണ്ട് പിള്ളേരും സൈക്കിളിലാണോ പോവാ ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവോ ഹലോ ഹലോ ഹലോ ഞാൻ പറയുന്ന കേക്കാവോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് ഹലോ ഏന്നാ റേഞ്ച് പോയോ
ഹലോ
ഇപ്പൊ കേക്കാവോ ഹലോ
ആഹ് അത് റേഞ്ച് പ്രശ്നവുണ്ട് അതാ റേഞ്ച്
ആഞ്ഞ്
സൗണ്ട് കിട്ടുന്നില്ല
ആഹ് അതാ ഞാൻ പിന്നെ കട്ട് ചെയ്യാഞ്ഞെ എങ്ങനന്ന് അറി ത്തില്ലല്ലോന്നോർത്ത്
കട്ടയിക്കട്ടായി പോവയിരുന്നു
ആണല്ലേ ആഹ് എനിക്കൊന്നും കേക്കത്തില്ലായിരുന്നു
ആഹ് അതാ എന്തോ ഒരു വല്ലാത്ത ഒരു സൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു
ആണല്ലേ ആഹ് എനിക്കൊന്നും കേൾക്കത്തില്ലായിരുന്നു ഞാനോർത്ത് കറണ്ട്ങ്നും പോയി വൈഫൈ കട്ടായതായിരിക്കുന്നോർത്ത്
ഇവിടെ രാ രാവിലെ കറണ്ട് പോയിട്ട് പിന്നെ ഒത്തിരി താമസ സിച്ച വന്നെ
ആണല്ലേ ആഹ് ഇവിടെയും കൊറച്ചു നേരം ഇല്ലായിരുന്നു രാവിലെ ഇന്ന് പോകൂന്ന് മെസ്സേജും ഉണ്ടായിരുന്നേ ആ ആഹ് ഇവിടെ പിന്നെ മെസ്സേജ് വരും പോകുമ്പോം എട്ട് മണിക്ക് പോവും ഒമ്പത് മണിക്ക് പോകുന്ന് ന്നോക്കെ
ഉം ഇവിടെ മെസ്സേജ് വരും പക്ഷെ അണ്ണന്റെ ഫോണിലെ മെസ്സേജ് വര
ആഹ് അതപ്പ നമ്മൾ ചിലപ്പോ അറിയലില്ല അതെ അതെ
ആ ഫോണിന്റെ നമ്പറാ കൊടുത്തേക്കുന്ന അവിടെ
ആഹാ ശരി ശരി ആ വേറെന്ന
ഹലോ
ആ കേക്കാം കേക്കാം പറഞ്ഞോ
ഓ വേറെ നാണ്ടമാനെ ഇനി ഇപ്പൊ ഞങ്ങടെ അമ്പലത്തിലേക്ക് പാട്ട് പഠിക്കാൻ പോണം
ആണോ ഹ ഹാ ആ കേക്കാം ത ഹലോ